ഇപ്പൊ കേക്കണല്ലേ? ആ ഞാന് ഇന്റെ ഫോണിനെയ് റേഞ്ചിന് നല്ല പ്രശ് നണ്ടപ്പൊ പൊർത്ത് ഇങ്ങനെറങ്ങിരിക്ക അപ്പൊ കൊഴപ്പല്ല. കോൾ ചെയ്തപ്പോ തീരെ ട്ടീന്നില്ല
ആ ആഹ് റേയജ്
തീരടെയറാവല ഉം ഉം എങ്ങനെ? കു കെട്ടിയോൾ ഓല് രണ്ടാളും പാടെ പിന്നെ ഇരുന്ന്വായിക്കാ ണ്. നീച്ച റിയോൻ ഇന്ന് സ്കൂ ക്ക് പോയിട്ടില്ല അപ്പൊ മറ്റോല് ര രണ്ടാമത്തോള് വന്നിട്ട് ഓന് വായിപ്പിച്ചാണ് ഓന് ന്ന് ഇന്ന് വിട്ട ഹോം വർക്കൊക്കെ ചെയ്യി-
ഓന് സ്കൂൾ വിട്ട് വന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്യിപ്പിക്വോ?
ല്യ ആളല്ല അവടെ പറ്റൂലല്ലേ ഓന് എങ്ങനെ അറി ഓന് ഓന്റെ വർക്ക് ആള് ഓനെന്നെ വേഗം ചെയ്യും നമ്മള് പലതുംവാ
ഷം പോയി ഗ്രൂപ്പില്
ഓന് മറ്റോലൊന്ന് ആ ങാ... ങാ... പറയണംന്നില്ല. ങാ.. ങാ.. ഹോം വർക്കൊക്കെയ്യോ ങാ..
മ്മ്മ്..... അങ്ങനെ..
മ്മ്.. മ്മ്.. മറ്റോന്ട്ടൊക്കെ വല്യോളെറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേയ്‌നു സ്കൂൾക്കോയിനേന്. എയ്താനും, വായിപ്പിച്ചാനുക്കെ വയ ങ്കര ഗതിയേടേയ്‌നു പിന്നെ പറഞ്ഞങ്ങട് മനസ്സിലായി കിട്ടേണെങ്കി വയ്‌ എന്തോരു... പാടായ്‌ര്ന്നറ്യോ.. ഇന്നാ ഇബലറ്റ് രണ്ടാളേറ്റും അങ്ങനെ ബുദ്ധിമുട്ടില്ല. ഓല് ഓലത് ഒറ്റക്കെയ്‌തും. ഓലന്നെ എട് ക്കും ഒക്കെ ചെയ്യും... ചെറുതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞൊട്ക്കും പ രീക്ഷ പരീക്ഷക്കാവുമ്പോ പിന്നെ പറഞ്ഞ് പഠിപ്പിച്ച്കൊട്ക്കും.
ഉം.. ഉം...
ക്കൊക്കൊന്ന് വായിപ്പിച്ചും ചെയ്യും. അങ്ങനെയുള്ള അല്ലാത്തീസക്കോനൊറ്റക്കന്നെയ്തും. വായിച്ചൊക്കെച്ചെയ്യും..
അതെ.. അതെ...
ഉം.. ഉം.. വേറെന്താ.. വിശേഷം... ടെമൂത്ത ച്ചി ഇങ്ങനങ്ങട്ട് വര്ണുണ്ട്.. ഇവിടെ. ഈനേരായാ... എല്ലാരും ഒന്നായി കൂടും.
അതേല്ലേ... ടൈമുണ്ട്. ടൈമുണ്ട് പറയ് കുറച്ചൂടി.. അപ്പൊ.. ഉം...
അങ്ങനെ.. അ.. അടുത്തടുത്താണോ വീടുകളൊക്കെ...?
തറവാ.. ടി.. ന്റെ... അടുത്ത്കൂടെന്നേണ്.. നാല് മൂത്തഛന്മാരാണ്.. നാലളട്ത്തട്ത്തന്നേണ്.
ങാഹ്... ശരി.. ശരി.. സി ബി എസ് ള് സ്കൂളിലാകുട്ടികൾ....
അല്ല.. സാധാ... ഗവൺമെന്റ് സ്കൂളന്നേണ്. കേരള സിലബസ്.
അ.. അതെ...
ഉം.
ഓ... ശരി.. ശരി.. ഞാനും ഗവൺമെന്റ് സ് സ്കൂളന്നെ പക്ഷേ... അത് ഇംഗ്ലീഷ് മീഡിയാണ്. ഉം.
ങാ... ഇവടെ.. എന്താ... ഗവൺമെന്റ് സ്കൂളന്നേണ്.
ഇംഗ്ലീഷ് മീഡിയം.
ഉം.. ഉം.. യ്യ്യും അങ്ങനെ പഠിച്ച്ക്കണേ... ഇംഗ്ലീഷ് മീഡിയാ പഠിച്ച്ക്കണേനോ..?
ഉം. ഞാൻ മലയാളം മീഡിയം തന്നെ. പക്ഷേ മക്കള് ഇംഗ്ലീഷ് മീഡിയം.
ആ ആ ഈയെത്ര വരെ പ്ലസ് റ്റ്വോ അതോ ഡിഗ്രി ഒക്കണ്ടോ?
ഞാൻ പ്ലസ്റ്റു പഠിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ടി ടി സി പഠി ച്ചൂ ഇപ്പ ഓൺലൈൻ ടീച്ചറായിട്ട് വർക്കെയ്യാൻ വേണ്ടി നിക്ക്ണു.
ഏയ്
ഉം നിങ്ങൾക്ക് താല്പ പര്യണ്ടോ ഓൺലൈൻ ടീച്ചറായി വർക്ക്യ്യാൻ?
ആ ഓ അയിന് എനിക്കൊക്കെ ആദിക്കന്ന് പഠിച്ചെടുത്തിട്ട് വേണം. പ്ലസ് ടു ഇല്ല. ഡിഗ്രി ഇല്ല. ഒ ഒന്നുല്ല്യ സ്യേള്ളൂ.
ഉ അതിനെന്താ ഇപ്പ മക്കൾനെ പഠിപ്പിക്ക
അത്
ഊം
ഉം
ആലോചിച്ച് പറഞ്ഞാമതി. നമ്മള് മക്കളെ എങ്ങനെ പഠിപ്പിക്കും? ഒര് ആ നമുക്ക് ഏത് ക്ലാസ്സ്‌ വേണോന്ന് ചോച്ചേ ഉം അതിന് നമ്മുടെ ഇഷ്ട്ടോണേ
ആ അതന്നെ നമ്മള്
ഉം
വേറെ മക്കള നോക്കലും പേത്ത പണിം കഴിയുമ്പോത്തേന്നെ സമയം കഴിയും. ആ ഒരു മണിക്കൂർ അയിന് മാറ്റിവെക്കണല്ലേ?
ഉം ഉം
കെരുതാണങ്കെക്കെ നടക്കും. എന്തും അങ്ങനതന്നല്ലേ?
അതന്നെ
ഉം
കാര്യം
ച്ചറ് പറഞ്ഞാല് ഇങ്ങനെ ട്യൂഷന് ഇങ്ങനെ ഓരോ വിഷയം അങ്ങനെ എടുക്കേ? അതോ പിന്നെ
ഡെയിലി ഓരോ സബ് ജക്റ്റ്
ആ ആ അത് ഓരോ കുട്ടികൾക്കോ? അതോ? പിന്നെ കൊറ കുട്ടികളുണ്ട്.
ഉം ഉം ഒരു കുട്ടിക്ക് ഒരു ടീച്ചറ്
ആ ആ ഉം ഉം എന്നിട്ട് ഏത് സ ട്ടാടുക്കല്
ഞാൻ തത്കാലം ഞാന് തൽക്കാലം ഒന്നാം ക്ലാസ്സാണ് നോക് ക്യേച്ചിരിക്കുന്നത്. അതാവുമ്പോ കൊഴപ്പൂല്ലാലോ. ചിഹ്നങ്ങളും കാര്യങ്ങളും പ അത് പറഞ്ഞൊടുക്കാനറിയൊള്ളൂ. ഒന്നാം ക്ലാസ് ആണ് നോക്കി വെച്ചിരിക്കുന്നത്. അവിടില്ലേ അന്റെ ഉം ഉം പിന്നെ ഇതില്ലേ ഡാൻസ് ക്ലാസിൻന്റെണ്ടാവും ക്രാഫ്റ്റ് വർക്കിന്റെണ്ടാവും ഉം ഉം ഉം ണ്ടാവും ഏതും ഇപ്പ ക്ലാസിക്കൽ ഡാൻസ് ഇല്ലേ?
ആഹ ആഹ
ആഹ അതിന്റെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് താല്പര്യമുള്ളവര് എന്താ പറയാ ആ താല്പര്യണ്ട്ന്ന് പറയാ അപ്പൊ അവരനെ ഒരു കുട്ടി അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം ഹിന്ദി ഗുജറാത്തി ത്തി മറാട്ടി എല്ലാം ഉണ്ടതില് എ വേണെങ്ക നമുക്ക് പഠിപ്പിച്ച് കൊടുക്കാം
ഞമ്മക്ക് ഏതാ അറിയുന്നു ച്ച ഞമ്മൾ പഠിപ്പിച്ചു കൊടുക്ക ല്ലേ
ആഹ് നമുക്കിപ്പോ മലയാളം പഠിക്കാനോ ത പഠിപ്പിച്ച കൊടുക്കാൻ താല്പര്യ മലയാളം ഹിന്ദിണ
ആഹ ആഹ ആഹ അങ്ങനെ ഉ
മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇന്റർവ്യൂ.
ആ ആ ഓൺലൈൻ ണ്ടായല് പ്രശ്നല്ലല്ലോ അല്ലേ പോകന്ന് വേണ്ടല്ലോ.
ഏ അത് പോകുന്നു വേണ്ട. അന്നന്നാക്ക് ഉള്ളത് അന്നന്നാക്ക് തന്നെ. പൈസ തരൂ അത്ര, ഇന്ന് നമ്മള് പഠിപ്പിച്ചു കഴിഞ്ഞല് ഇന്ന് തന്നെ പൈസ തരുന്ന്. ഉം
ആ ആ. അത് ശരി.
ആ അങ്ങനെയാണ് എവിടെ പക്ഷെ പൈസ ഓരോരുത്തരും ഇങ്ങനെ കേറും വർക്കിലേക്ക് ലേക്ക് കേറി കഴിഞ്ഞു വരുന്ന പൈസ. കൊടുക്കില്ല ഒരു മാസം പറയും, പക്ഷെ ഇത് അങ്ങനെയല്ല ഇന്ന് പഠിപ്പിച്ച പറഞ്ഞ് ഇന്ന് തന്നെ.
ആ ആ.
പൈസ ആദ്യം തന്നിട്ട് പറയുണ്ടായിരുന്നു.
ആഹ. വേറെ എന്താ വിശേഷം. മഴ വരുന്നണ്ടല്ലേ, അല്ല ഞാനങ്ങോട്ട്. അത് സാധാ ഓടിട്ട വീടാ തറവാടല്ലേ. പണ്ട ത്തെ വീടാ.
ആ ആ ശരി ശരി.
ആ ഹ്.
ആ
മൂത്ത മോള് ഉറങ്ങണതോ.
എന്താണ്. എന്താണ്.
കുട്ടി ഉറങ്ങണോ, അതോ അടുത്ത് ഇണ്ടോ യ്ച്ച
ഇല്ല വിടെ ഉമ്മ ഇല്ലേ ഉമ്മ. എന്താ എന്തോ മറ്റേ ഈ പാക്കറ്റിലുള്ള എന്തോ ഒരു സാധനം വാങ്ങീട്ട് വന്നിക്ക് രണ്ടാമത്തെ മോനിക്ക് കൊടുക്കുമ്പോ അവള് കൂടെ ഇരിക്കും മറ്റേ ചോള ചോള എന്നു പറഞ്ഞ സാനമില്ല ഇപ്പൊ ഫോണിനാന്ത്, അത് ഇല്ലാത്ത അതിലോട്ട് അപ്പൊ അത് ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, ഉമ്മ തറവാട്ടിക്ക് പോയിരിക്കയിന്നേ. അപ്പോ ഉമ്മ വന്നപ്പോ അവിടെ മോളില് കുട്ടികളുടെ ഷൂ ഷോ ഷൂട്ടിട്ട് പോകുമ്പോ അന്റെ ഷോക്സ്. മാറ്റണ്ടല്ലോ അപ്പൊ വെയിലടിച്ചപ്പോ ഞാൻ എന്ത് യ്തു ആ ഷോക്സന് തിരുമ്പീയിട്ട് ഞാൻ മോളിൽ കൊണ്ടിട്ടുന്നു മഴക്കാറ് പോല ഉണ്ട് ഇനി ഫാൻ ചോട്ടിൽ പറഞ്ഞ പോലെ ഫാൻോട്ടിൽ ടാലോ. നോക്കിയിട്ടില്ല ഇന്ന് ഇട്ട് നാക്ക വി് ഇവിടെ വാപ്പ പണിമാറി. അതെല്ലെ ഇവിടെ വാപ്പ പണി മാറി വന്ന ചിലപ്പോ അടുപ്പൊക്കെ കത്തിക്കയാണെങ്കിൽ അങ്ങനെ അടു പ്പിന്റെറ അടുത്ത് വെച്ച വേഗം ആവും എന്താ ഇന്ന് എന്താ അവസ്ഥന്ന് അറിയില്ല. ഇന്നലെ അങ്ങനെ ഉറങ്ങക്കിയത്. ഇന്നലെ ഒരാളെ ഇട്ടിത് പോയുള്ളു. ഉം
എന്താ
അതന്നെ ഇന്നലെ മോൾക്ക് ചോ ഉം മോൾക്ക് ഇന്നലെ എന്താണ് പെട്ടെന്ന് ചോ ഹ് ജലദോഷും കഫക്കെട്ടൊക്കെ വന്നപ്പോ പോയി അപ്പൊ അങ്ങനെ ഞങ്ങളും ഞങ്ങളും ഹോസ്പിറ്റലൊക്കെ പോയി വന്നു അവിടെ എല്ലാം ഭയങ്കര തിരക്കായിരുന്നു
ആഹ് ആഹ് അയിന്റെ ഒരു സീസൺ